ഹലോ
ആഹ് പിന്നെ ആ കഴിച്ചു ആഹ് അവിടെ കഴിച്ചോ
പിന്നെ ആഹ് കഴിച്ച് ഇപ്പ അങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ ഇനിച്ചിരി ലേറ്റ് ആയി പോയി
ആണോ സാധാരണ ഈ നേരത്തെ കഴിക്കാറ്
അല്ല സാധാരണ ഇതിന് മുമ്പേ കഴിക്കും ഒന്ന് ഒന്നര ഒക്കെ ആവുമ്പ കഴിക്കും പിന്നെ മീൻ കിട്ടാൻ ഇച്ചിരി താമസിച്ചു പോയി മക്കളെ രണ്ട് പേരുടെ മുടി വെട്ടാനൊക്കെ പോയേക്കുവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മീനും ഒക്കെ വാങ്ങി വന്ന് കറിയൊക്കെ വെച്ചിട്ടേ ആഹ് അപ്പൊ ലേറ്റ് ആയി പോയതാ ചായ കുടി- ക്കാ സമയ ആകുന്നു
ശരിയാ ഞാൻ പിന്നെ നേരത്തേ കഴിച്ചു
കഴിച്ചില്ല ആഹ് അതാ ചായ കുടിക്ക സമയ ആയിന്ന് ഒന്നര രണ്ടു മണിക്കുള്ളിൽ കഴിക്കുന്നല്ലയോ
ആഹ് ഞാൻ പിന്നെ ഒന്നൊന്നരക്കെ ആവുമ്പോഴതേക്കും കഴിക്കും നല്ല വെസ്പുണ്ടോ
ആ ആ ഇന്ന് ഒത്തിരി നാളോടായി ഇത്രയും ലേറ്റ് ആയി പോയത് കട കടയിലൊക്കെ പോയിട്ട് വന്നപ്പോ മഴ തോന്നുന്ന സമയം നോക്കി മുടി വെട്ടിക്കാന് ഇളയാട മുടി വെട്ടിക്കാറായായിരുന്നു അപ്പം പിന്നെ മഴ തോരുന്ന സമയത്തിന് അങ്ങ് പോയി
ഓ അത്
അവിടെ ചെന്നപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസല്ലേ അപ്പൊ ഈ മുസ്ലിംസ് ഒക്കെ പള്ളി പോകുന്ന അതുകൊണ്ട് ഒന്ന് രണ്ട് കടേ കയറി ബാർബറില്ല ബാബർ ഷോപ്പ് ഷോപ്പിൽ ആളില്ലായിരുന്നു പിന്നെ മൂന്നാമത്തെടുത്ത് കയറിയാ വെട്ടിയത്
ഓ അത് ശരി ആ
അങ്ങനെ കൊറച്ച് ലേറ്റ് ആയി
ആ
ആ നമ്മുടെ അടുത്താ ആ വലിയ ദൂരമില്ല വണ്ടി പോവാള്ള ദൂരമേ ഉള്ളൂ സ്കൂട്ടറിലാ പോയത് പക്ഷേ ഇങ്ങനെ രണ്ട് മൂന്ന് കടേൽ ഇങ്ങനെ ആളെ നോക്കി കിട്ടാതെ വന്ന്
ഓ അപ്പ ബസ്സ് ലേറ്റ് ആയ ഓ അങ്ങനെ
പിന്നെ രാവിലത്തെ ജോലിയെല്ലാം ഒതുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ വെയിലും ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് നല്ല വെയിലാ ഇപ്പം തുണിയുടെ പുറകിനായിരുന്നു കുറച്ച ദിവസം ആയില്ലേ വെയിൽ ഉറച്ചിട്ട് കുറച്ച ദിവസം അല്ല ഒരു രണ്ടാഴ്ച മേൾലായി
ഇൊ അങ്ങനെ തന്നെ മ ആ വെയിലത്തിപ്പെല്ലാം ഇടാ പിന്നെ വരുമ്പോത്തേക്കും മഴ പെയ്യാഞ്ഞാ-
ആ അല്ലല്ല അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയേപ്പിച്ചിട്ടാ പോയത് ആ പെയ്തില്ല പിന്നെ അ ആ അതെ ഇത്രയും ഉണക്കി എടുത്തല്ലേ നമ്മള് മഴ പെയ്ത് മൊത്തം നനഞ്ഞ് കഴിഞ്ഞാൽ പോയി
ആ അതെ നമുക്ക് പിന്നെ മുറ്റത്ത് ആയലില്ല ടെറസുമ്മേ ടെറസല്ല സിറ്റൗട്ട് തന്നെ അങ്ങനെ കെട്ടിയതാ അപ്പോ ആ അതുകൊണ്ട് ആ പുറമെ വെയില് അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ആറിയിട്ട കഴിഞ്ഞാ അവിടെ തന്നെ ആയത് കൊണ്ട് കുഴപ്പമില്ല
ഓ അത് പക്ഷെ നല്ല പക്ഷെ ഇങ്ങനെ ടെറസിലും ആൾക്കാര് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പോ
ആ പക്ഷെ ഞങ്ങക്ക് ടെറസില്ല അതാണ്
ആണല്ലേ ഇപ്പൊ എങ്ങനാന്നറിയോ വീട് വെക്കുമ്പോ എല്ലാരും ടെറസിൽ തന്നെ ഇങ്ങനെ ഷീറ്റ് ഇറക്കും എന്നിട്ട് റൂം പോലെ എടുത്ത് ഇന്നിട്ട് വാഷിംഗ് മെഷീനും വെച്ച് പിന്നെ നല്ല പൈസക്കെ വേണവേ. അന്നിട്ടെന്നെ കബോഡ് ആഹ് കബോഡ് സെ യ്യാവ്ങ്കി അപ്പം തുണിയെല്ലാം മടക്കി അതിൽതന്നെ വെക്കാം അത്യാവശ്യള്ളത് എട്ത്താ മതിയല്ലൊ
നമ്മള് ആണ് ഇണ്ടാക്ക്ന്ന എങ്കി അങ്ങനൊക്കെ ചെയ്യ നമ്മള് പ്ലാൻ ചെയ്ത്ട്ടൊക്കെ ആക്കുവാണെങ്കില്. വീട് വെക്കുവാണെങ്കി നമ്മ്ടാ സൗ ഇതിനൻസരിച്ച്ട്ട് ഇപ്പ ഞങ്ങളെ തൊട്ടട്ത്ത്ള്ള വീട് അങ്ങനെയ അവര്ക്കും ഞങ്ങളെക്കാൾ സ്ഥലം കൊറവ. പഷെ അവര് തന്നെ ഇണ്ടാക്കിയേത് കൊണ്ട് അവരാ എല്ലാം ഉം
ആഹ് പഷെ അത് നല്ലതാണേ. എന്ന്ച്ച ഈ മഴയെക്കെ ആഹ് തുണി കഴുകിട്ട് കഴിഞ്ഞ്ട്ട്ള്ളെ പോയിട്ട് കഴിഞ്ഞ അവ്ട കെടന്ന് തോന്ന് കെടന്നോളും ഞമ്മളെ എട്ത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ടല്ലൊ ഈ തുണിയലക്ക തന്നെ ഒര് ഭയങ്കര ജോലിയ സത്യം പറഞ്ഞ ഇടാ സൗകര്യ കൂടി ഇല്ലാത്തവർക്കാണെ ഭയങ്കര ബുദ്ധിമുട്ട
ഉം നമ്മ്ള് പിന്നെ വാസി മിസീൻ ഇള്ളോണ്ട് പകുതി ഒണങ്ങി കിട്ടും
ആഹ് അതെ. ഇവടാണെങ്കി വാഷിംങ് മെഷ്യേന്റെ അങ്ങനെന്തൊ അയെ കമ്പളയ്ന്റായിട്ടിരിക്ക്വ വാഷീയ്ന്ന മാത്രെ ഉള്ളു. ഡ്രയറ് ഒന്ന് രണ്ട് വട്ടത് ശരിയാക്കാം നോക്കീട്ട് പറ്റിയില്ല
ച്ചക്ക് അ ആക്ക്യാ മതി ഇത് സെമി ആയതോണ്ടാണ് ഇങ്ങനെ സെ പ്രയ്റ്റ് പോലെ
ആഹ് അതെ അതെ ഇത് സെമിയാ പഴേ മോഡലാ ഇരിക്ക്ന്നത്
ആഹ് ഞങ്ങളത് ആദ്യം അങ്ങൻത്തേന്നു അതോണ്ട് ഭയങ്കര പാടെ രുന്നു അങ്ങനെ പിന്നെ പപ്പ അത് മാറ്റിതാക്കി
ആഹ് ആഹ് ഇത് ഓഹ്
ഉം
പിന്നെ
അം ഇന്ന് ഏഹ് കറീ എർച്ചിക്കറിം എർച്ചി പൊര്ച്ചതെര്ന്നു
ഓഹ് എർചി. കറിയൊക്കെ വെക്കാനറിയൊ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കാനറിയാവൊ
പിന്ന എനിക്ക് ഇണ്ടാക്കറീല്ല വീട്ട്ന്ന് ഇണ്ടാക്കിത്തര്ന്നത്
അതെയോ ഹും
ഹ ഹ ഹ
കല്യാണം കഴിഞ്ഞതാണോ അതൊ പഠിക്കുവാണൊ
ഞാൻ വർക്ക് ചെയ്യാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല
അതേ യോ ഒ ആഹ് ആ
പഠിച്ചതിന്‌ശേഷം വർക്കിന് കേറി
ഓഹ് പിന്നെ. അപ്പ ഇന്ന് പോവണ്ടാര്ന്നോ
ആഹ് യോഫീസിലാണ്ന്ന് കൊർച്ച് വർ ഒക്ക കൂടെ ഒത്ങ്ങിയപ്പൊ അങ്ട്ട് വിളിച്ചെ ഉം അതെ അതെ
പിന്നെന്താ
ആഹ് പിന്നേ ഇന്ന് ഇപ്പൊന്ന് കൊർച്ചൊര് തെളിച്ചൊണ്ട് നേര്ത്തെ നല്ല മഴയേര്ന്നു
ആഹ്
ആഹ് ഇപ്പ കൊറ്ച്ചൊര് തെളിച്ചം പോലണ്ട് പക്ഷെ കൊറ്ച്ചെരത്തേക്ക ആഹ് വൈന്നേരവുമ്പഴേക്ക് നല്ല മഴ
ആണ്ല്ലേ ആഹ് അത്
നാവ്മ്പണ്ടാവും
ആഹ് അത് പണ്ടിങ്ങനെ പറയത്തില്ലെ. നമ്മള് സ്കൂളി പഠിക്കുമ്പ സ്കൂളി പോവാൻ നേരം മഴ സ്കൂളിൽ വിടാ നേരം മഴ. അയിന്റെ എടയ്ക്കെത്ത സമയം മഴയില്ല എന്ന് പറഞ്ഞ അവസ്ഥെയിപ്പല്ലെ
ആഹ് വൈക്ന്നേരം ഞാനെറങ്ങ അഞ്ചര ന്നറയ്ന്ന സമയണ്ടെങ്കി അപ്പ മഴയാ
മഴ പെയ്യും അത് വരെ നല്ല നോർമലായ്ട്ട് നിക്കും
ഓ ആ അതെ ഞാൻ കുറച്ച് നേ ഇടവന്ന് പെയ്യു വാണെങ്കിൽ ഇവിട് ന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയേണ്ട ആവശ്യ ഇല്ല കൊടയും വെച്ചിട്ട് ആ ബസ് കേറുന്ന കാര്യം ആലോചിക്കാ വയ്യ
ആഹ് ഭയങ്കര വീ ചെല്ലുമ്പതിന് നനഞ്ഞ് ഒരു പരുവോ ആകുംപിന്നെ പ്രത്യേകിച്ച് കുളിക്കേണ്ട ആവശ്യം വരത്തില്ല
അയിന്റെടയ്ക്ക് ചളിവോ അവിടുത്തെ ചളികൾ ചവിട്ടി വരുമ്പോ ഞാൻ മമ്മിയോ ടപ്പം തന്നെ പറയും ചൂടള്ളാക്കിടവക്കാൻ കാല് കഴുകാൻ വരുമ്പത്തേക്ക് ചൂടള്ളായി- അല്ലാതെ ശെരിയാവുല കാല് കൊലായി കേറ്റണ്ടേ കാല്
ആഹ് അതെ അതെ അയ്യോ മഴ ആയികയിഞ്ഞ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഞാനേ ജോലിക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇപ്പം കൊച്ചാളു ഉള്ളതൊണ്ട് എങ്ങനെ ജോലിക്കൊന്നും പോവു ന്നില്ല ഇപ്പം ജോലിക്ക് പോകുന്ന എനിക്കറിയ ഞാൻ നേരത്തെ പോയി ട്ടുള്ളത അപ്പ അറിയാം
ആഹ് ശരിയാ അവിടെയാണ് ഫുൾ നായ്ക്കളെ കളികളാ അപ്പൊ അതൊണ്ട് അന്ന് രാവിലെ പോകുമ്പോൾ ഇപ്പഴേ ഇങ്ങനെ കാണ നായിക്കള് ടേത് അപ്പൊ വെള്ളത്തി തിലതെന്നെ അലിഞ്ഞിട്ട്ണ്ടാവ അപ്പൊ അത് ൻക്ക് ക്യാ
ആഹ് അതെ അതെ അയ്യോ ആന്ന് ഇപ്പഴോ ഫയെങ്കെര അസുഖങ്ങളൊക്കെ എന്തെല്ലാം അസ് ഖങ്ങളാ വെള്ളെത്തി ചവിട്ടിയാലും എല്ലാം അസുഖങ്ങളാ ഇപ്പൊ ഭയങ്കര ഇങ്ങെനെ പ ട്ടികൾടെ പട്ടി ശല്യവാ ഇവിടെ അതുപോലാ നമുക്ക് പല ക്കെ തേക്കാം വേണ്ടീട്ട് വെളിയിലോട്ടെറെങ്ങണം വെളിയിലോട്ടെറെങ്ങാം പേടിച്ച് നമ്മള് നിന്ന് പല്ല് തേക്കണം എന്ന് വെച്ചയ്ഞ്ഞാ അപ്പർത്തൂന്ന് ഇപ്പർ ത്തൂന്നും എല്ലാം പട്ടികളാ ഭയ്ങ്കരം ശല്യം ആഹ്
ഉ
ഒന്നാമത് മഴ മഴയാ മഴ ഇങ്ങോട്ടാവുമ്പഴ്ത്തേതേന് ഇതിങ്ങോട്ട് കേ ഒര് മാതിരി നമുക്കങ്ങ് ഇറിറ്റേഷനുണ്ടാവുന്ന പോലെ ഇങ്ങെനെ കൊരയ്ക്കൊക്കെ ചെയ്യത്തില്ലേ രാത്രി എക്കെ ആവുമ്പം ആഹ്
ള്ങ്ങെനെ ഓരിട്ന്ന സ്
അയ്യോ ആന്നാന്ന് ഭയങ്കരവാ ചെലെ സമെയെത്ത് നമ്മള് നല്ല ഉറക്കത്തിലൊക്കെ കെടക്കുവാണെ നമ്മള് പേടിച്ചു പോവും ഇതിന്റെ ഈ കരച്ചില് കേക്കുമ്പഴേ
ആഹ് അതെ അതെ പ്രേതം വെര്ന്നപോലെ
അയ്യോ അതെ അതെ നമ്മളീ സ് പ്രേത സിനിമക്ക് അതൊക്കെ കാണ്‌മ്പഴല്ലേ ഇതിങ്ങെനെ എന്തോ ഓരി ഇടുവാന്ന് മറ്റോ പറയത്തില്ലേ അതിങ്ങെനെ നമ്മള് പ്രേതെ സിനിമെ ക്കാത്തെല്ലാം കണ്ടിട്ട് ഇങ്ങെനെ നേരിട്ട് കേക്കും നമ്മള് നല്ല പാതിരാത്രി സമയൊക്കെയാവുമ്പം ഞെ ട്ടി പോവും എന്തുവാന്നുള്ളെത് ഓർത്തിട്ട് ആഹ് അതെ അതെ അതെ ഒന്നും പറയണ്ട
ഉം അതെ ഉം
ചൂടാവും മ്പം നമ്മള് പറയും മഴ പെയ്താ മതീയെന്ന് പറയും മഴയാവുമ്പം നമ്മള് പറയും ചൂടായ്ര്ന്നൂ സുഖവെന്ന് പറയും
സുഖംന്ന് പറയും അതാ പ്രസ്നം എല്ലാം കറക്റ്റ്ന് മതി കറക്റ്റായിറ്റ് മതി കൂടുതലാവുമ്പളാ പ്രസ്നം മഴെന്നെ ആഹ്
ത്തെ ചൂട്ന്ന് പർഞ്ഞാ ഭയെങ്കെര സ് സഹിക്കാം പറ്റാത്ത ചൂട് പണ്ടെത്തെ ആ ഒര് രീതിയല്ലല്ലോ മഴയായാലും അതുപോലെ കാ റ്റും മഴയില്ലേ അയ്സുകട്ട പെർക്കി നമ്മടെ ദേഹത്തോട്ട് എറിയുന്ന പോലാ മഴ പെയ്യ്ന്നെ വൻ ണ്ടീലൊന്നും പോവാം പോലും പറ്റത്തില്ല അതെ
തുള്ളികളും മേത്ത് വീഴ്ന്നയ്രിണ്ടാവും
ആഹ് അതെ അതെ അതുപോലാ മഴ പെയ്യ്ന്നത് വേദന എടുക്ക്ന്ന് നമ്മെടെ ദേഹത്താെക്കെ ഇങ്ങെനേ വീഴ്മ്പഴ്ത്തേനേ നല്ല വേതന എട്ക്കുന്ന പോലെ കല്ല്പെറ്ക്കി എറിയുന്ന പോലാ തോന്നുന്നത്
അതാണ് ഇന്ന് ഇ ങ്ങളാണോ വണ്ടി ഓടിച്ചത് സ്കൂട്ട്ർ ഡ്രൈവിംങ്ങറ്യോ ആഹ് അപ്പ അപ്പൊ ഓടിക്കുമ്പോ നല്ലറിയും ആഹ്
ഉം അങ്ങെനെ ലോങ്ങായിട്ട് എങ്ങും പോവാറില്ലാ അത്യാവശ്യം നമുക് എവ്ടേലൊക്കെ പോണാെങ്കി പോകും
ത് നല്ലതാണ് പീ പീട്യേല് പോവാനും ഒക്കെ
ക്കെൽലോട്ടും പോവാ പിന്നെ ലോങ് പോവാൻ മ്ക്ക് ബെസ്സുണ്ടല്ലോ അങ്ങെനെ നമ്മളെന്നും ലോങ്ങാെന്നും പോവാറില്ലല്ലോ
ഉം എന്നാലും അത്യാവശ്യം പീട്യേലൊക്കെ പോവാനത് മത്യല്ലോ
ആഹ് അത് മതിയല്ലോ അതെ അതെ ആഹ് അതൊക്കെ അറിയാം പിന്നെ എവിടാ ന്ത് ജോലി യ്യ്ത്‌ന്നതും വീടുവായിട്ട് നല്ല ദൂര ഉണ്ടോ
ഇര്പത് മിൻറ്റ്ണ്ട് ആഹ് പിന്നെ ബ്ലോക്കാെക്കെ ആവുമ്പളാണ് പ്രസ് അപ്പൊ കൊറച്ച്ങ്ങെനെ താകും എനിക്ക് ഡ്രൈവിംഗറീലാ അതാണ് പഠിക്ക്യണം
ഓഹ് അതാണോ ചോദിച്ചെ ആഹ് ആടെ പഠിച്ചെടുക്കണം നല്ലതാത് ഇപ്പം എല്ല ഒരുവിധം എല്ലാർ ക്കും അതേ നമ്മുടെ ഇഷ്ടത്തിന് പോവേം വരുവേം ഇങ്ങനെ ബെസ് സ്സിലേ നോക്കി നിന്നിട്ട് സമയം വേസ്റ്റാക്കണ്ടല്ലോ. അത്യാവശ്യ ഒക്കെ പഠിച്ചെടുക്കാങ്കിലേ
ഷേ ൻക്ക് കൊർച്ച് പേടിയാ റോട്ടിലേക്ക് എറക്കണം
ആഹ് പേടിച്ചാ നമക്ക് പേടിയായിട്ട് അങ്ങിരിക്കും. എന്റെ അനിയത്തി ഇതുപോലായ്ര്ന്ന്. ഞങ്ങളോ ഇങ്ങനെ പഠി ക്കാൻ പറയുമ്പോ പറയാര്ന്നു, ഓഹ് ഞാൻ പഠിക്കുന്നൊന്നുല്ല എനിക്ക് പേടിയാ പക്ഷെ പ്പ പുള്ളിക്കാരി എന്നെക്കാട്ടി നല്ല എക്സ് പെർട്ടാട്ടാ ഓടിക്കുന്നെ
ആണല്ലേ. ഓഹ് ഒന്നാന്ന് വീട്ടില് വണ്ടിണ്ടെങ്കി പിന്നെ അങ്ങനെ നമ്മൾക്ക് അതൊരു ഇതേര്ന്നു. വീട്ടില് ബൈക്കേ ഉള്ളു സ്കൂട്ടർ ഇല്ല.
അതെല്ലേ. ആഹ് അവളെന്ന് പറഞ്ഞഴിഞ്ഞാ എന്റെ അനിയത്തീന്ന് പർ ഞ്ഞഴിഞ്ഞാ ഇവിടെ വരുമ്പഴെന്റെ വണ്ടി എടുത്തിങ്ങനെ ഓടി ക്കും. അച്ഛനാ പഠിപ്പിച്ചത്. പക്ഷെ ഇവിടെ വണ്ടി വരുമ്പം അങ്ങനെ ഓടി ചോടിച്ച് ഇപ്പം എന്നെയും കൊണ്ട് ഇപ്പൊ അവളെ കണ്ട്കഴിഞ്ഞാ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യാ. ഞാൻ എവിടെ പോയാലും പറയും നീ എട്ക്ക് നീ എടുക് അന്നേരം പറയ് എന്നോട് പറയുന്നതാ. ഓഹ് വണ്ടി പഠിക്കണ്ടായിര്ന്ന്. വണ്ടി പഠിച്ചതിപ്പൊ ഒരു ശല്യവായി. ഇപ്പ എനിക്ക് എവിടെ പോയാലും വണ്ടി എട്
അങ്ങനെ
എടാ ഞാൻ വിളിക്കാ. എടാ കുഞ്ഞെണീറ്റെ ഞാൻ വിളിക്കാം ട്ടോ. ശെരിയെടാ